ഹലോ
ഹലോ
ആഹ് കേൾക്കാവോ ആഹ് കേൾക്കുന്നുണ്ട് ഉണ്ട് ഉം ഉം എന്തൊക്കെയാ വിശേഷം
സുഖം
ഉം
ഇങ്ങനെ പോകുന്നു ചൂട് കാരണം ഒരു രക്ഷയില്ല അതാണ് മെയിൻ ചൂടാണ് വല്ല്യ പ്രശ്നം ചൂടാണ് വല്ല്യ പ്രശ്നം. ആണോ ഞാൻ ഫുൾ ഫുൾ സൗണ്ടാ വെച്ചിരിക്കണേ ചൂടാണ് പ്രശ്നോന്ന് ആഹ് ആഹ്
ഇവിടെ ഇന്ന് മഴ പെയ്തിട്ടില്ല ഇന്നലെ ചെറിയൊര് ചാറലൊണ്ടായിന്
അത്ര ആഹ് ആഹ് ഇവിടേയും ഇന്നലെ രാത്രിയില് ഇച്ചിരി ചാറി
ഉം ഉം
പകല് നല്ല വെയിലാ കറക്റ്റ് ആഹ് ആഹ്
വേറെ എന്തൊക്കെയാ ഫുഡൊക്കെ ആയോ രാത്രിയൊക്ക്‌ ഓ
ആഹ് രാത്രിയിലത്തേക്കിന് പതുക്കേയുള്ളൂ പതുക്കെയെ ചെയ്യൂള്ളൂ സന്ധ്യയായി കഴിഞ്ഞിട്ടേ ഞാനെന്തേലും ഉണ്ടാക്കൂള്ളൂ ചപ്പാത്തിയോ
ആഹ് ആഹ്
അങ്ങനെ എന്തെങ്കിലും
ഇവിടൊക്കെ ചോറായത് കൊണ്ടേ ചെ തന്നെണ്ടാക്കും രണ്ട് നേരത്തേക്കും
ആഹ് ചോറ് രാത്രി കഴിപ്പ് കൊറവാ
ഉം
ചപ്പാത്തിയോ അല്ലെങ്കിൽ പിന്നെ വെളീന്ന് വല്ലോം പൊറോട്ടയൊ വല്ലോം മേടിക്കൂള്ളൂ പൊറോട്ട വല്ലപ്പഴും ഉള്ളു ഓഹ് ചൊമക്കുന്നല്ലൊ എന്ത് പറ്റി
അതെന്താന്ന് അറിയില്ല ഇപ്പൊ അവിടുന്ന് കടന്നൊരു കയറ്റാണ്
ആഹാ ഓക്കേ
ഉച്ചക്ക് പിള്ളാര്
കെടന്നതാ ആ ഞാൻ കിടന്നില്ല ഇന്ന്
ആഹ്
ഓഹ് രണ്ട് പൂച്ച കുഞ്ഞ് പൂച്ചയുണ്ട് അതിന്റെ അടുത്ത് വന്നിരുന്ന് എന്നെ ഇങ്ങനെ തോണ്ടിക്കോണ്ടിരിക്കുവാ
അതെ ഞാൻ കൊറച്ച് നേരവൊക്കെ ഇരുന്ന്‌ പിന്നെ ഒറക്കം വന്നപ്പോ ഒന്ന് കെടന്നു ഉറങ്ങിയതൊന്നുവില്ല കേട്ടോ ഇ ഫോണില് തോണ്ടി ഇങ്ങനെ കിടന്നതാ വെറുതെ
ആഹ് അയ്യോ പിന്നെ വേറെ എന്തൊക്കെയുണ്ട്
വേറെ നല്ല വിശേഷങ്ങൾ തന്നെയാ ഇപ്പ കുട്ടികൾക്ക്‌ സ്കൂളൊക്കെ തുറ
തുറക്കാറ് ആ എവിടെയെങ്കിലും ടൂറൊക്കെ പോയോ
ഇല്ല ഇല്ല പോയിട്ടില്ല
പോയിട്ടില്ല ആഹ് ഇനിയിപ്പം മഴയാന്ന് കാരണം ബുദ്ധിമുട്ടാ പോവാൻ എവിടേലും
ആഹ് ആഹ്
ഇപ്പം കഴിഞ്ഞ സമയം പിള്ളാരേം കൊണ്ട് എവിടെയും പോയില്ല
ഇല്ല അവരൊക്കെ വല്യ പിള്ളാരാണ് അവരൊക്കെ ഇഷ്ടം പോലെ പോവും
തന്നെ പോവല്ലേ അയ്യ ആഹ് ഹാ
ഫ്രണ്ട്സൊക്കെ ആയ്റ്റ് പോവും
ആഹ് ഫ്രണ്ട്സായിട്ട് പോവും ആഹ് ശെരിയാ
പിന്നെ ചെറുതാമ്പഴല്ലേ നമ്മള് കൊണ്ടോത്തൊള്ളു ഉം
ചെറുതാ ആഹ് ശെരിയ ചെറുതാമ്പോ കൊണ്ടോയാ മതി നമ്മളുടെ കൂടെ പിന്നവര് നമ്മള് ചെല്ലുന്നവർക്ക് ബുദ്ധിമുട്ട
ആഹ് ആ അല്ല പിന്നെ ഫാമിലിയായിട്ടൊക്കെ പോം പോവുന്നല്ലാതെ അവര് അല്ലാതേം അങ്ങനെ പോകും കൂട്ടുകാരായി
ആഹ് കൂട്ടുകാരു കൂടി ആഹ് പിന്നെ പുതിയ സിനിമകള് വല്ലോം കണ്ട
ഏഹ്
സിനിമ വല്ലാം കണ്ടോന്ന്
അത് ഞാന് ഫോണിലക്ക കാണും
ആഹ്
ഇപ്പൊ ലാസ്റ്റ് വഴ ടൂ അങ്ങനെ കൂടുതായിട്ടും നല്ല ടൈം കിട്ടാറില്ല
ആഹ് അത് ശരിയാ
ഉം ഉച്ചക്കൊക്കെ വെറുതെ ഇരിക്കുമ്പോ ആഹ് അല്ല പണിയൊന്നുമില്ല വെറുതെ ഫോണിൽ ഓരോ ഓൺലൈനില് വർക്ക് ഒന്ന് രണ്ട് വർക്കൊക്കെ ചെയ്യണ്ട് അപ്പ പിന്നെ നമുക്ക് കൂടുതലായിട്ടും ടൈം കിട്ടൊ ചെലപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമൊക്കെ ആണെങ്കി ഇരുന്ന് കാണും അത് പിന്നെ നല്ല സിനിമന്ന് പറഞ്ഞപ്പോ മോൻ കയറ്റി തന്നപ്പോ ഞാൻ കണ്ടതാണ്
ആഹ് ആഹ് ഹാ അത് ശരിയാ ഇപ്പം സിനിമ എക്കെ കാണണെങ്കിൽ എല്ലാത്തിലും അടി ഇടിയൊക്കെയാണ് കൂടുതലും
ആഹ് പിന്നെ ഞാന് കൊറച്ചു നേരം കണ്ട ചിലപ്പോ ഉറങ്ങിപ്പോകും നമക്ക് പറ്റാത്ത സിനിമൊക്കൊണെങ്കിലാണ് ഇഷ്ടപ്പെട്ടത് ആണെ പിന്നെ അതിൽ ലയിച്ചിരിക്കും
ആഹ് ഞാനും ഉറങ്ങും ഇഷ്ടപ്പെട്ടില്ലെങ്കി
ആഹ് പിന്നെ കൊറച്ച് വാട്സആപ്പും ഇൻസ്റ്റേ അക്കെ നോക്കി
ആഹ് ആഹ് ശരിയ ഇപ്പൊ പിന്നെ സമയം പോകാനായിട്ട് ഇങ്ങനെ വാട്സപ്പ് ഫേസ്ബുക്ക് ഫേസ് ബുക്കിനകത്താണേലും ഒരുപാട് കഥകളൊക്കെ വായിക്കാനും ഉണ്ട് ണ്ട് അപ്പോ ഓരോന്നൊക്കെ വായിച്ച് വായിച്ചുവൊക്കെ അങ്ങ് സമയം
ആഹ് അല്ല പിന്നെ പ്രതിലിബി വായിക്കാറുണ്ടോ പ്രതിലിബി
എന്തോ
പ്രതിലിപി യില അത് വായിക്കാറുണ്ടോ
ആഹ് ഞാൻ എടയ്ക്ക് പ്രതിലിപിയുടെ ഞാൻ ഇടയ്ക്ക് വായിക്കാറുണ്ട് ആഹ് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കാരണം ചിലപ്പം
ഇതെ ഡെയ്ലി വായിച്ചാല് നമുക്ക് ആയിട്ട് കിട്ടുവല്ലോ അപ്പൊ ഇനി കോയിന് കിട്ടും അപ്പൊ നമുക്ക് ആ കോയിന് വെച്ചിട്ട് വീണ്ടും നാല അഞ്ച് കഥകൾ ഒന്നിച്ച് വായിക്കാൻ കിട്ടും ഇഷ്ടപ്പെട്ട കഥയൊക്കെ അങ്ങനെ വായിക്കും
ആഹ് ഹ ഹ ആഹ് അതറിയില്ല ഞാൻ പ്രതിലിപിയിലേ ഒരെണ്ണ ഇങ്ങനെ കേട്ടോണ്ടിരിന്ന്
പ്പോകട്ടോ
കട്ടായിപ്പോം ആഹ്
ആഹ് ഒരു ഒരു കഥയെങ്കിലും വായിച്ചാ മതി ഒരു ദിവസം
ആഹ് ഹ ഹ ഹ ഹ
ഏഴ് ദിവസം വായിച്ചാല് ഒരു കോയിനിട്ടുക പിന്നെ ഇരുപത്തൊന്ന് ദിവസം വായിച്ചാൽ അഞ്ച് കോയിന്ട്ടും
ഉ
ഓരോ കോയിനെച്ചിട്ട് ഓരോ കഥ വായിക്കാം നമക്ക്
ആഹ് ഹ അത് ശെരി
അല്ല വെറുതെ ഇരിക്കുമ്പോ നോക്കലാണ് ട്ടൊ ഇതൊക്കെ
ആ ആഹ് ഞാനിത് വായി ഞാൻ എല്ലാത്തിനും അത് ഉണ്ട് അക്ഷരത്താളുകൾ അങ്ങനെ കൊറെ എണ്ണം ഒണ്ട് എല്ലാത്തിനകത്തന്നും ആഹ് കരിമിഴി അങ്ങനെ കൊറേ എണ്ണം കാണാം എല്ലാത്തിനകത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വായിക്കും
ആഹ് ആഹ് അതന്നെ ആദ്യത്തക്കൊക്കെ പൊഴിഞ്ഞു ഇപ്പൊ മൂന്നെണ്ണം വായിച്ചിട്ട് രണ്ടെണ്ണം കഴിഞ്ഞി ഒന്ന് ബാക്കിണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത തൊടങ്ങുവോള്
ആഹ് ഓ ചെ ആഹ് ചിലത് തുടങ്ങിയാ തീരൂല്ല അങ്ങ് നീ നീണ്ടു പോകും അപ്പം മടുപ്പാവും
ആഹ്
നമ്മുടെ സീരിയല് പോരെയ
അതെ സീരിലൊന്നും കാണലല്ലട്ടൊ അതോന്നും കാണൂല അത് പിന്നെ നമ്മക്ക് ആ ഒരു ടൈമായി ഇല്ല ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ചെറുതായപ്പം ഇപ്പ കാണാറില്ല അങ്ങനൊരു താല്പര്യ ആ എന്താറിയോ നമുക്ക് ആ ഒരു ടൈമിൽ അതിനെ നോക്കിരിക്കേണ്ടി വരും പിന്നെ അവര് നമുക്ക് പിറ്റേ ദിവസം കാണാൻ തോന്നൂല നമ്മ അത് ചെയ് കണ്ട് കഴിഞ്ഞാലേ
ആഹ് അവി
അങ്ങനേരു പ്രശ്നുണ്ട്
ഞാൻ ആ ടിവിൽ ആ ടൈം നോക്കി ഇരിക്കത്തില്ല ഹോട്ട്സ്റ്റാറിനകത്ത് കാണാ
ആഹ് അങ്ങനെ തന്നെ കാണാ ഹോസ്റ്റാർ തന്നെ കാണാ പക്ഷെ തയ്യാറുള്ളത് ന്ന് പിന്നെമ്മ ക്ക് അതിങ്ങനെ നോക്കിരിക്കേണ്ടിരും മറ്റേതൊക്കെമ്മക്ക് വേണെങ്കി കണ്ടാ മതി വേണ്ടങ്കി കണ്ടേലല്ലോ ഇത് നമുക്കെയിഞ്ഞാൽ അഡിഷനായി കയിഞ്ഞാല് പിറ്റേ ദിവസം അയന്നെ കാണാൻ തോന്നില്ലേ
ആഹ് ശരിയാ കണ്ടിന്യൂഷൻ കാണാൻ തോന്നും
ആഹ് അപ്പൊ അത്ങ്ങോട്ട് ചെയ്യലില്ല
ആഹ് ഞാനും ഇപ്പോ കൊറച്ച് കൊറച്ച് കൊണ്ടുരുവാണേ എന്നാൽ ചെലത് കണ്ട് കഴുയുമ്പം അതിന്റെ ബാക്കി എന്താന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കാ
ഓ അതാ ഞാൻ പറഞ്ഞതേ ചെലേ നല്ലത്രില്ലാണ് ചെല ടൈമില് അല്ല മക്കളൊക്കെ സ്കൂളിലൊക്കെ പോ ലൊടങ്ങിയാൽ അതൊക്കെ നടക്കോ പിന്നെ രാത്രി അവരെ പഠിപ്പിക്കലൊക്കെ ആവില്ലേ
ആവും ആഹ് അതാണ് സമയം കിട്ടൂല്ല അതുകൊണ്ടാ ഞാൻ ഈ ഇടയ്ക്കെപ്പളേലൊക്കെ കാണുന്ന ഹോട്ട് സ്റ്റാറിനകത്ത്
ആഹ് ആഹ് അതാണ് നമുക്ക് ഫ്രീ ടൈമില് കാണാലോല്ലേ ആഹ്
മറ്റേതിന് ഇരിക്കൂല്ല
ആഹ്
ആ സമയത്ത് നമുക്ക് പറ്റൂല്ല ആ സമയത്ത് എന്തെങ്കിലൊക്കെ ജോലികള് ഉം
അതൊക്കെണ്ടോ
ആഹ്
അല്ല ഇപ്പൊ പിന്നെ രാത്രിക്കൽത്തെ പകലെന്നെപ്പുണ്ടത് ആദ്യം അങ്ങനെണ്ടായിരുന്നല്ലേ രാത്രി കണ്ടില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇടണത്
പിറ്റേസം ആഹ് അങ്ങനെയുണ്ട് പക്ഷെ അത് എല്ലാ ചാനലിലും ഒന്നും ഇല്ല അത്
ആദ്യണ്ടായിരുന്നു
ഇപ്പം എനിക്കും അറിയത്തില്ല ഞാനും ഇപ്പോം അങ്ങനെ കാണുന്നില്ല ഞാനീ ഹോട്ട് സ്റ്റാറിൽ കാണുന്ന മാത്രം
അതെ ഫോൺ ഉണ്ടാവുകൊണ്ട് ടിവീലങ്ങനെ കാണൂല
അത്രേ ഉള്ളൂ ആഹ്
ഉം പിന്നെ വേറെ എന്താ ഇഞ്ഞിപ്പൊ നാലുമണിക്ക് ചായക്ക് കടിയൊക്കെ ഇണ്ടാക്കോ
ഓഹ് ചായക്ക് കടിയൊന്നുല്ല
ഉം
ചായയ്ക്ക് വല്ല ബിസ്ക്കറ്റൊക്കെ കഴിക്കലേള്ളൂ ബിസ്ക്കറ്റ് റസ് ക്കൊക്കെ അല്ലാ
ആഹ് അതൊക്കെത്ര നടക്കൂള്ളൂ ഡെയിലി ഇണ്ടാക്കല് നടക്കൂല
അല്ലേ പിന്നെ ഇവിടെ വേണന്നില്ലട്ടോ കുട്ടികളാവുമ്പോ ചെറിയ കുട്ടികളാവുമ്പോ ചെറിയ കുട്ടികളില്ലാത്തോണ്ട്
ആഹ് അല്ലേലും എണ്ണയാവൂല എണ്ണ പലഹാരാണ് മിക്ക ക്കതും വൈകുന്നേരം ഉണ്ടാക്കാം ആഹ് അത് കാരണം ഞാനും കൊറവാ
ഉം
അങ്ങനെ പോവുന്നു
വേറെന്താ രാത്രിക്ക് മഴയുണ്ട് തോന്ന്ണ്ട് ഇരുട്ടൂടി വരുണ് ണ്ട് പകല് ഭയങ്കര വെയിലും
ഭയങ്കര ആഹ് ശരിയാ അതും നല്ല വെയില് നല്ല ആവിയാണ് ചൂടെടുത്ത് വേർത്തൊഴുകുവാ
ഇവിടെ അതിലേറെ ഇവിടെ റോഡിന്റെ വക്കായതോണ്ട് റോഡൊക്കെ ചൂടായി പറച്ചാലേ വീട്ട്ക്ക് ഭയങ്കര ചൂടാ
ആഹ് ആഹ് ഞാനും ഇവിടെ റോഡിൻ്റെ ഒരുവിധം അടുത്തായിട്ടാ
ആഹ് ആഹ് നല്ലടുത്താ റൂമിലൊന്നും കട ക്കൂല പകലൊക്കെ ഹാളിലാ വന്ന് കെടക്കാ റൂം ഒന്നും കൂടി റോഡിന്റെ അടുത്ത്ക്കാണ്
ആഹ് റൂമേല്ലാം അങ്ങ് ചൂടാവുന്നേ
ആഹ് അതാണ് മൂന്ന് മണിയ്ക്ക് ശേഷം തീരെ കിടക്കൂലാ പറയാ
ആഹ് പോകുന്നു പിന്നെ വേറെ വേറെ വിശേഷങ്ങളൊന്നുമില്ല പിന്നെ ടൂറ് ആഹ് ടൂറ് പോക്കില്ലല്ലോ അല്ലേ ഞാന് ടൂറ് പോകുന്ന പരിപാടി ഇല്ല ഇല്ല ല്ലേ ഇപ്പൊ ഉം ജോലി ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ
ഇല്ല ജോലിയൊന്നും ചെയ്യില്ല ഓൺലൈൻലൊക്കെ എന്തെലും ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്യും
ആഹ്. ആഹ് ഞാനും ഉണ്ട് ഓൺലൈനില് ഒന്ന് രണ്ട്
ആഹ്.
ഇതില്ലാത്ത സെയിലു ഒക്കെ അതുണ്ട് എനിക്ക്യു ഉണ്ട് ഓൺലൈൻ.
അതെ അങ്ങ ത്തെ എന്തെലും ഒക്കെ. ഏഹ്?
ഓൺലൈൻ എന്ത് വർക്കാ?
അതില് സ്റ്റാറ്റസ് വർക്ക് ട്ടും. പിന്നെ സെയിലല്ലാ സെയിലൂ ണ്ട്. റ്റ വർക്കും യൂട്യൂബർക്കും ഫോളോ വർക്കും ഇതൊക്കെ അഡീഷ്ണൽ കിട്ട്ണാ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ. ഇതില്ള്ള വർക്കന്നേണതൊക്കെ.
ആഹ് ആഹ്.
ഡ്രസ്സൊക്കെ ഇപ്പൊ മൂന്നാല് ദിവസം മുന്നേ ഞാൻ സ്റ്റാ ആഹ് ഡ സ്റ്റാ റ്റസ് കണ്ടിട്ടേ ഡ്രസ്സ് വേണംന്നറഞ്ഞിട്ട് അതൊന്ന് സെയിൽ ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മക്കത് അയ്ന് ഒരു ഡ്രസിന് അയിൻ്റെ കമ്മീഷൻ കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യും. അതിൻ്റൊരു ഫ്രെണ്ട് വേണംന്ന്‌ പർഞ്ഞ് അവർക്ക് ഞമ്മള് വ് എന്താ ഓർഡർ ചെയ്ത് കൊട്ത്തു. അപ്പയ്ന്റെ കമ്മീഷൻ
ആഹ് ഹാ
അങ്ങനെ. പിന്നതുപോലെ കോഴ്സ് ഒക്കെണ്ട് പ്രൊമോട്ട് ചെയ്യാന്. അതൊക്കെ ചെയ്ത് നമ്മക്ക് അയ്ന് നമ്മടെ കെയർ ഓഫ്‌ല് ആരേലും കേറിയാല് കോയ്‌സെയിലൊക്കെ കുട്ട്യേക്ക് ട്യൂഷനൊക്കെ അയ്നൊക്കെ കമ്മീഷൻ കിട്ടും.
ആഹ് ഹാ ഹാ.
പിന്നെ സ്റ്റാറ്റസ് വർക്കിനൊക്കെ ചെറ് ചെറ്യേ പയ്മെന്റ് കിട്ടും. അങ്ങൻത്തെക്കെ ഓരോ വർ, ആഹ്
ഉം
വെറുതെ ഇരിക്കല്ലെ അപ്പോ പിന്നെ എന്തേലൊക്കെ ചെയ്താല്.
നേരാ അത്. ഓക്കെ, ശരിയെന്നാ.
ആഹ് ശരി ശരി.
ശരി ആഹ്.